ഹലോ
ഞാൻ സംസാരിക്കുന്നത് നിനക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ
കേൾക്കാം പറഞ്ഞോ
കേക്കമല്ലെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ
ഓ സുഖം തന്നെ
എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ
എല്ലാവർക്കും സുഖം ശേ നീ നക് ക്കെ നിന നിനക്ക എന്തുണ്ട് വിശേഷം
ഇവിടെ എല്ലാവർക്കും സുഖം തന്നെ ഞാനന്ന് പുറത്തൊക്കെ പോയി അടിച്ചു പൊളിച്ചിട്ടൊക്കെ വന്നതാ കൂട്ടുകാരുമൊത്ത്
ആണല്ലേ എവിടെക്കെയാണ് പോയത്
പാർക്കിൽ അതപോലെ അങ്ങനെയുള്ള സ്ഥല ങ്ങളിലൊക്കെയാണ് പോയത് കൂട്ടുകാരും ഒത്തക് പോകുമ്പോ അതിന് ഒരു പ്രത്യേക ര സന്തോഷം നമ്മള് വീട്ടുകാരുടെ കൂടെ കേക്കുന്നില്ലെ
ഏ ഇടയ്ക്കിടക്ക് വിട്ടു വിട്ടാ കേക്കുന്നേ
ആ അതെങ്കിലും പ്രശ്നമായിരിക്കും ഇപ്പോ നിനക്ക് കേക്കാൻ പറ്റുന്നുണ്ടോ
ആ ഇപ്പം ക്ലിയറാ യിട്ട് കേക്കാം
ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാല് നമ്മള് വീട്ടുകാർ മൊത്ത സമയം ചെലവഴിക്കുന്നതിനേക്കാൾ സന്തോഷം തോന്നുന്നത് കൂട്ടുകാരമൊത് സമയം ചിലവഴിക്കുമ്പോഴാണ് നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ
ആഹ എനീക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ട് വേറെ ആരുല്ല ഞാന് നമ്മുടെ ഹയർ സ്റ്റഡീസ് ഇല്ലേ പ്ലസ് വൺ പ്ലസ് ടു ആ ഒരു ടൈമില് ഫ്രണ്ട്സു ആയിട്ട് കറങ്ങാനൊക്കെ ഭയങ്കര സന്തോഷായിരുന്നു. നല്ല രസാണ് അവരുടെയൊക്കെ കൂടെ കറങ്ങാൻ പക്ഷെ വാ ക്കെയുള്ള ക്ലാസ്സ്‌ പഠിച്ചപ്പോഴൊന്നും ഫ്രണ്ട്സുയിട്ട് അതികം അറ്റാച്ച്ഡ് ആയിട്ടില്ലായിരുന്നു ഞാൻ.
ആണല്ലേ പക്ഷെ ഞാൻ അങ്ങനെയല്ല എന്റെ കുട്ടിക്കാലം മുതലേഉള്ള കൂട്ടുകാരാണ് ഇപ്പോഴും എന്റെ കൂടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാ ആ കുട്ടി കാലവൊക്കെ ഒരിക്കൽ കൂടി തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുവാ. എന്ത് രസമായിരുന്നു. വളർന്നു കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് കുട്ടിയായിട്ട് ഇരുന്നാൽ മതിയെന്ന്. നിനക്ക് അങ്ങനെ തോന്നാറുണ്ടോ.
പിന്നെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് നമ്മള് കൊച്ച് ക്ലാസ്സില് ഏഹ് അംഗനവാടി തൊട്ട് ഏഹ് നമ്മുടെ അമ്മ പേരൻസ് നമ്മളെ കൊണ്ടാക്കുന്നതും പിന്നെ കു സ്കൂളിലായന് ശേഷം അവിടെ ഫ്രണ്ട്സു ആയിട്ട് കളിക്കുന്നതും ചെറിയ ചെറിയ അടിയളൊക്കെ ഉണ്ടാവുന്നതും തും സാറമാര് അടിക്കുന്നതും അതൊക്കെ നല്ല നല്ല നല്ല മെമ്മറീസാണ്.
അതെ അതെ നീ പറഞ്ഞത് വളരെ ശരിയാണ്. എന്തോ ഇപ്പം മുതിർന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കുട്ടിയായിട്ട് ഇരുന്നാ മതിയെന്ന്. എന്ത് രസമായിരുന്നു ആ കാലഘട്ടംമൊക്കെ സത്യം പറഞ്ഞ ജൂൺ ഒന്നാം തീയതി പുത്തൻ ഉടുപ്പും പുത്തൻ ബാഗും കൊടയും ഒക്കെ ചൂടി പുത്തൻ യൂണിഫോമും ഒക്കെ ഇട്ട് സ്കൂളിലേക്ക് പോകുന്നു. പുതിയ ബുക്ക് കൂട്ടുക്കാര് അതൊക്കെ വളരെ മനോഹരമായ ഓർമ്മകളാണ്. സ്കൂളില് അദ്ധ്യാപകരുടെ കയ്യിൽ നിന്നും അടി വാങ്ങുന്നതും അതുപോലെതന്നെ ആഹ് എന്താ കൂട്ടുകാര് എല്ലാം എല്ലാം നമുക്ക്‌ ഇപ്പൊ വെറും ഓർമ്മകളക്കെ ഒരിക്കൽ കൂടി തിരിച്ചു വന്നിരുന്നുവെങ്കിൽ എന്നാ ആഗ്രഹിക്കുകയാണ്
അതെ അതെ വളരെ അത് കറക്റ്റ് വളരെ കറക്റ്റായിട്ടുള്ള കാര്യണത്. പല നമുക്ക് പാടള്ള സബ്ജക്ടുകൾ നമ്മള് ഏഹ് എന്തുവാണ് പഠിക്കാൻ ശ്രമിക്കുന്നത് അത് നമ്മുടെ ടീച്ചേഴ്സ് നമക്ക് നല്ല വൃത്തിയോളം പറഞ്ഞൊക്കെ തരാറുണ്ടായിരുന്നു. പക്ഷെ വലിയ ക്ലാസ്സിലൊക്കെ ആയന് ശേഷം ടീച്ചേഴ്സ് ഒന്നും അധികം നമ്മുടെ കൊച്ചിസ്കളി കൊച്ച് ക്ലാസ്സുകളെ ശ്രദ്ധിച്ചത്രയൊന്നും വലിയ ക്ലാസില് ലത്തുമ്പം ടീച്ചർമാർന്നും നമ്മളെ ശ്രദ്ധിക്കാറില്ല.
അതെ അതെ നമ്മള് കുട്ടിയായിട്ട് ഇരിക്കുമ്പോഴാണ് അധ്യാപകര് നമ്മളെ കൂടുതലും ശ്രദ്ധിക്കുന്നത്. വളർന്ന് കഴിഞ്ഞാൽ അത്രയൊന്നും ശ്രദ്ധ ന ൽകേണ്ട, ആവശ്യമില്ല കാരണം പിന്നീട് നമുക്ക് സ്വന്തമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ഉള്ള പ്രാപ് ത്തിയാക്കുമല്ലോ
അതെ അതെ അതോടൊപ്പം ഏ സ്കൂളുകളിലൊക്കെ കായികത്തിലൊക്കെ പങ്കെടുക്കുന്നതും അതില് മത്സരത്തില് വിജയിക്കാനായിട്ട് നമ്മള് ഏഹ് കൊറെ പ്രയത്നിക്കുന്നതും ഒക്കെ വളരെ സന്തോഷിച്ചിട്ടുള്ള കാര്യായിരുന്നു.
അതെ സ്കൂളില് കലോത്സവം ഒക്കെ നടക്കുമ്പോ പാട്ട് ഡാൻസ് അതിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു അതിലൊക്കെ പങ്കെടുക്കാൻ നീ അതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ നിനക്ക് സമ്മാനങ്ങള് വല്ലോം കിട്ടിയിട്ടുണ്ടോ
ആഹ് അത്യാവശ്യ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ എല്ലാത്തിലും ഞാൻ ഫസ്റ്റിലേ കയറി പങ്കെടുക്കാറും ഉണ്ടായിരുന്നു.
ആണല്ലേ സ്കൂൾ കാലഘട്ടത്തെ പറ്റി പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്‌ ഈ കൊറോണ വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നല്ലോ ആ കാലഘട്ടത്തില് സ്കൂളും അതേപോലെ തന്നെ മടറ്റ് എല്ലാ സ്ഥാപനങ്ങളും അടച്ചിട്ടിരിക്കുന്ന അടച്ചിട്ടിരിക്കുന്നോരാവസ്ഥയിരുന്നല്ലോ അന്നൊക്കെ ഓൺലൈൻ വഴിയാണ് ക്ലാസ്സും മറ്റും നടന്നിരുന്നത് നിനക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ നമുക്ക് ക്കല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരുന്നു അന്നത്തെ അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം എന്താ നിനക്ക് ആ ഒരു കാലഘട്ടമാണോ അതോ സ്കൂൾ പോയി പഠിക്കുന്ന കാലഘട്ടമാണോ നല്ലത്
സ്കൂളിൽ പോയി പഠിക്കുന്ന കാലഘട്ടം തന്നെയ നല്ലത്, കാരണം ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ നമുക്ക് ആരെയും നേരിട്ട് കാണൻ ഒക്കത്തില്ല നേരിട്ട് നമുക്ക് സംസാരിക്ക ഒക്കത്തില്ല ഒരു ക്ലാസ് റൂമിൽ നമ്മൾ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ആ ഒര് ആ ഒരു സന്തോഷവും ആ ഒരു അറിവും ഒന്നും നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലൂടെ കിട്ടത്തില്ല അതുവല്ല കുട്ടികള് ഓൺലൈൻ ക്ലാസ് എന്ന് ഏ ഓൺലൈൻ ക്ലാസ്സിന്റെ പേരില് ഫോൺ എടുത്തിട്ട് കുട്ടികള് ഫോണിൽ അഡിക്റ്റ് ആയി പോവാറുണ്ട്
അതെ ഈ പറഞ്ഞ കാര്യം വളരെ സത്യമാണ് കേട്ടോ ഓൺ ലൈൻ ക് ളാസിരിക്കുന്ന സമയത്ത് പലരും മൊബൈൽ ഓൺ ചെയ്തു വെച്ചിട്ട് മറ്റു പല പ്രവർത്തികളായിരിക്കും ചെയ്യുന്നത് കുട്ടികള് ആ ശ്രദ്ധിക്കുന്നു മറുവശത്ത് ഇരുന്ന് അധ്യാപകര് ഒരുമിച്ചിരുന്നു നേരിട്ട് പഠിക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് എങ്കിലും അന്നത്തെ സാഹചര്യത്തില് നമുക്ക് അത് മാത്രമേ ഒരു വഴി ഉണ്ടായിരുന്നുുള്ളൂ
ആ അതും ശരിയാ പിന്നെ സ്കൂളിൻ്റെ ക പഴയ കാലഘട്ടത്തില കാലഘട്ടത്തി ത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മളൊക്കെ കൊച്ചും നാളില് എല്ലാവാരും ഒക്കെ ഫ്രണ്ട്സ ഒക്കെ ആയിട്ട് വിനോദയാത്രൊക്കെ പോവാറില്ലായിരുന്നു അതൊക്കെ എന്ത് രസമായിരുന്നു ആ കാലഘട്ടംക്കെ
അ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പ റ്റി ആലോചിച്ചത് ശരിയാ വിനോദയാത്രയന്ന് പറയുമ്പോൾ നമ്മള് സ്കൂൾ കാലഘട്ട ട്ടത്തിൽ അന്നൊക്കെ സ്കൂളിൽ പോകുന്നത് തന്നെ ടൂറ് പോകാൻ വേണ്ടിയായിരുന്നു അതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം അന്നിട്ട് ടൂറ് പോവുകന്ന് കേ ക്കുമ്പോൾ തന്നെ നിട്ടത് വീട്ടിൽന്ന് പറയാ എങ്ങനെയെങ്കിലും അവരെ കൊൊണ്ട് സമ്മതിപ്പിച്ച് പിന്നീട് ആ ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ
അതെ അതെ വളരെ കറക്റ്റ് ആണത്
എന്റെ അച്ഛനും അമ്മയെ ടൂർ പോകാൻ സമ്മതിക്കാറുണ്ടോ
എന്റേത് അ അങ്ങനെയൊന്നും സമ്മതിക്കാറില്ല കരഞ്ഞഞ് കാല് പിടിച്ചാൽ പോലും സമ്മതിക്കൂല്ല കുറച്ചൂടെ വലുതാവട്ടെ കുറച്ചൂടെ വലുതാവട്ടെന്ന് പറഞ്ഞു പറഞ്ഞിരിക്കും പിന്നേം ടീച്ചേഴ്സിനെ കൊണ്ട് നമ്മള് വിളിപ്പിച്ചാല് വിളിപ്പിച്ച് ചില ക്ലാസ്സുകളിൽ പോകൻ സമ്മതിപ്പിച്ചിട്ടുണ്ട്
ആണല്ലേ ലെ സത്യം പറഞ്ഞ എന്റെ അച്ഛനും അമ്മയും അങ്ങനെയൊക്കെ തന്നെയാണ് പറയാറുള്ളത് എങ്കിലും ഞാൻ ഒരിതം പറഞ്ഞ് സമ്മതിപ്പിക്കും ഞാന് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ സ്കൂളിൽ നിന്നും ഈ യാത്ര പോയിട്ടുണ്ട് ഗോവ അ അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളുമൊക്കെ ഞാൻ യാത്ര പോയിട്ടുണ്ട് ശരിക്കും വളരെ മനോഹരമായ അനുഭവം തന്നെയാണ് അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും പറ്റാന മറക്കാൻ പറ്റാനാവാത്ത അനുഭവങ്ങളാണ് നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിൽ ലഭിക്കുന്നുന്നത് അതിൽ നല്ലതും ചീത്തയുമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് നിനക്കും അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ നീ എവിടെയാണ് ടൂറ് പോയിട്ടുള്ളത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ്
ഞാൻ ഈ പറഞ്ഞ കണക്ക് ഗോവെലൊന്നും പോയിട്ടില്ല പക്ഷെ മൂന്നാറ് ഏ കൊടൈക്കനൽ അങ്ങനെയൊക്കെയ ഉള്ള സ്ഥലങ്ങളില്ലേ അവിടം വരൊക്കെ ഞാൻ പോയിട്ടുണ്ട് പിന്നെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല അവിടന്നും പേരൻറ്സ് വിട്ടിട്ടില്ല എന്നെ
പക്ഷെ അഡ്വെഞ്ചറസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നീ പോകണം കേട്ടോ ശരിക്കും അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയ നിനക്കൊരി ഒരിക്കലു പോയിക്കഴിഞ്ഞാൽ നിനക്ക് വീണ്ടും വീണ്ടും പോകാൻ തോന്നും അത്രക്ക് മനോഹരമായിട്ടുള്ള അനുഭ വങ്ങളാണ് അതൊക്കെ തീർച്ചയായിട്ടും ഒരു അവസരം കിട്ടിയാൽ നീ പോ കണം പോകാതിരിക്കരുത് യാത്രന്ന് പറയുന്ന എന്നും നമ്മുടെ ജീവിതത്തില് എന്തൊക്കെ വെഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ടെങ്കിലും അതൊക്കെ മറക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് യാത്ര. അതുകൊണ്ട് യാത്ര ചെയ്യാൻ കിട്ടുന്ന ഒരവസരങ്ങളും പാഴാക്കരുത്.
ആഹ് അതെ അതെ, എനിക്കും ആഗ്രഹമുണ്ട് പാഴാക്കരുതെന്ന് പക്ഷെ നമ്മുടെ ഓരോ സാഹചര്യം അങ്ങനെയായി പോകുന്നതാണ്.
അതെ. നമ്മളെപ്പോലെയുള്ള നമ്മളെപ്പോലേന്നല്ല മിക്ക ആൾക്കാരുടെയും ഒരു പ്രശ്നംന്ന് പറയുന്നത് പണമാണ്. ചിലർക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടനുഭവിക്കുന്നവരുണ്ടാവും ചെലർക്ക് പണം ചെലവാക്കാൻ അഹ് താല്പര്യമില്ലാത്തവര് കാണും. അങ്ങനെ പലെ പലെ ആൾക്കാരുണ്ട്. യാത്രകളൊക്കെ പോകുന്നത് അത്യാവിശ്യം നല്ല പണച്ചിലവുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വല്യ വല്യ യാത്രകളൊക്കെ ചെയ്യാൻ ആളുകള് മടിക്കും.
അത് വളരെ കറക്ട്ടാറ്റായിട്ടുള്ള കാര്യാണത്. മിക്കയിടുത്തും അതുതന്നെയാണ് സംഭവിക്കുന്നത്.
അതെ സത്യമാണ്. യാത്രയൊക്കെ പോകുമ്പോ ഒരുപാട് പൈസ കയ്യിൽ നിന്നും പോകും എങ്കിലും പൈസ എന്ന് പറയുന്നത് ഇന്ന് വരും നാളെ പോകും. നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണല്ലേ നമ്മള് പൈസ ചിലവാക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങക്ക് വേണ്ടി പൈസ ചെലവയിച്ചാൽ അതിലൊരു തെറ്റുമില്ല. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പൈസ ചെലവഴിക്കുന്നത് എന്നും നല്ലത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തില് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഒള്ളൂ അത് പരമാവധി സന്തോഷിച്ചും സ്നേഹത്തോടെയും സമാധാന ത്തോടെയും ജീവിക്കാൻ പറ്റുന്നത് ഏറ്റവും വല്യയ കാര്യം തന്നെയാണ്.
അതെ. ഹ്മ്മ്
അങ്ങനെയെങ്കിൽ ഞാൻ വെക്കട്ടെ നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ പ്രത്യേകിച്ച്
ഇല്ല പിന്നൊരു ദിവസം വിളിക്കുമ്പോൾ പറയാം.
ആഹ് എങ്കിൽ ശെരി
ശെരി.